ആഹ് എൻ എന്തേന്ന് ഹലോ കേക്കാമോ
ഓ ഞാൻ ഇവിടെ നിക്ക്ണെടീ മഴയും പിടച്ച് എന്ത ഇത് എന്തൊരു മഴത് ത് അല്ലാത്ത അവസ്ഥ എടി ഞാൻ നേര ത്തെ നിന്നെ വിളിച്ചപ്പെടുത്തേനും ആഹ് എന്നെ വേറെ ഒരു കോൾ വന്നു അതാണ് ഞാൻ കട് തയ്ക്ക നീ എന്തോ പറയാൻ വന്നാരുന്നല്ലോ
നമ്മളെന്നും പോകുന്ന സ്ഥലത്തേ
ആഹ്
മെറ്റീരിയൽസില്ലേ
ആഹ്
ലോ പ്രസില് കണ്ടുപിടിച്ച്
എടി നല്ല വെലക്കോറവോണ്ടാ
യെസ്
എന്നച്ച എത്ര രൂപയൊക്കെ ഉണ്ട്
നമ്മള് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ വെല കൊറവാ
ഓഹ് അങ്ങനെ എടി നിനക്ക് നല്ലതല്ലേ നിനങ്ങനത്തെ എടുത്ത് തയ്ക്കാൻ തയ്യെ എനിക്കാണങ്കി ത ച്ചേടുക്കമ്പത്തന്നെ പൈസയാവും
അവ് ശെരിയാ
നീ അങ്ങനത്തെ എടുക്കാത്ത ഇടണത് എടുത്താ അങ്ങനെ
ഇല്ല അത് നോക്കാനൊക്കെ കൊറെ ടൈമെടുക്കുന്ന് വിചാരിച്ച് ഞാൻ പിന്നെ നോക്കിലാ
എന്നാലും എടു
വിട്ട് വണ്ടി പോകും അവടെ
പൈസെക്കെ ഒപ്പിച്ചിട്ട് പോ പോയിങ്ങ് വേടിക്ക് നിപ്പോ ഓണക്കെ വര്യല്ലേ
ഏഹ് കൊ നല്ല കൊറവ്
എടി എനിക്ക് അങ്ങനത്തേക്ക് തച്ചിടണതാ ഇഷ്ട്ടം പഷേ എന്തോ ചെയ്യാൻ പറ്റും
പഠിക്കണം
പഠിക്കനി മെഷീനൊക്കെ വേടിക്കണം എന്തൊരു മേനക്കേടടി വീട്ടിലൊക്കെ മെഷീനൊക്കെ മേടിക്കാൻ അതൊന്നും ഇങ്ങനക്കേ അങ്ങനെയൊക്കെ പോകുന്നു
പിന്നെ നിനക്ക് എന്തോന്ന് പരിപാടി
ഞാൻ ഇങ്ങനെയൊക്കെ പോണടി നിന്റെ തയ്യിലൊക്കെ എങ്ങനെ പോണ്
തയ്യലൊക്കെ ഇപ്പോ തയ്ക്കണില്ല
ഉപ്പ മാമിയാരൊന്നും ബ്ലൗസൊന്നും തയ്പ്പില്ലേ
കൊണ്ട് തരണ്ടേ
ഏഹ് എങ്ങനെ എത്ര രൂപ ഇട്ട് വേടിക്കും
ഏഹ് നൂറ്റി എമ്പത്
എമ്പതൊക്കെ തന്നെ ഇവിടെ അതൊക്കെ തന്നെ വെല
നൂറ്റിമ്പത് ഇരുനുറോക്കേ ടോപ്പിന് ഒരു നൂറ്റി സംതിങ് ഒക്കെ വഴും വാങ്ങും ലൈനിങ് ആണെങ്കി വേറെ
ആഹ്‌ ലൈനിങ് അവര് എടുത്തോണ്ട് വന്നു തരുലേ
ആഹ് എടുത്തോണ്ട് വരും പഷേ അത് തയ്ക്കുമ്പോ റേറ്റ് കൂടും
ഉം അതെന്താണ് എന്തോ ലൈനിങ് കൂടി ഇട്ട് തയ്ക്കണേന് ഇത്രയും പൈസ വേടിക്കുന്നാ
ആഹ് പിന്നെ അത് പിടിച്ചങ്ങ് തയ്ക്കണ്ടേ പാടല്ലേ
ആഹ് അങ്ങനെ
അവടെയാ റേറ്റ് എങ്ങനെ
ഇവടെ ഞാൻ ഇന്നാള് ഒരു ടോപ്പ് തയ്പ്പിച്ചത് തുണി വെച്ച് തയ്പ്പിച്ചത് അത് ഇങ്ങനെ ഫുൾ സ്ലീവാണ് കേട്ടാ
ഉം
ഫുൾ കയ്യൊക്കിട്ട് തയ്ച്ച അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എന്റെന്ന് വേടിച്ചേ പഷേ ഇത് നഷ്ടായിട്ട് തോന്നിയില്ല ലൈനിങ്ണ്ട്
പാൻറ്റില്ലടി
ടോപ്പ് മാത്രം
ഉം ഇരുന്നൂറ്റമ്പതാണ് എന്റെന്ന് വേടിച്ച അന്ന്
ആഹ് കോസ്റ്റ്ലി ആഹ്
ഉം കൂടുതലാണ് കൊറവാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട ഞാൻ ആദ്യായിട്ടാണ് തയ്പ്പിക്കുന്നന്നെ ബ്ലൗസിന് നൂറ്റി അമ്പതൊക്കെ എന്റെന്ന് ആ ചേച്ചി മേടിക്കത്തുള്ളൂ
ഉം
അതൊക്കെ തന്നെ മേടിക്കുന്ന് പ്രിൻസസ് കട്ടാണോ തയ്ക്കുന്ന്
ഉം
വേടിക്കുന്ന്
ഞാൻ നൂറ്റി എമ്പത്
ആഹ് വേണങ്കി രണ്ട് രീതീല് തയ്‌ക്ക അറിയാമോ
രണ്ട് രീതിന്ന് വെച്ചാ
എന്ന് വെച്ച പ്രിൻസസ് കട്ടുണ്ടല്ലോ അല്ലാതെ അമ്മമാർക്ക് തയ്ക്കുന്ന പോലെ ആഹ് നമ്മള് ഇടുന്ന പോലെ ഈ പാവാട ഉടുപ്പിന്റെ ഉടുപ്പ് പോലെത്തത്
അങ്ങനെയ്ക്കാനറിയോ
ഡോട്ട് ഇടുംല്ലേ അതില്
അമ്മമാരിട്ട അതോ
അതല്ലേ മാമിമാരൊക്കെ കൊണ്ടുവരണ് എനക്ക് ആഹ് മാമിയാരൊക്കെ കൊണ്ടുവരുല്ലേ
മാമിമാർ കൊണ്ടുവരും ഏജായവർ കൊണ്ടുവരും
ഉം എല്ലാപ്പ നീ അവിടെ ഒരു ഫാൻസൊണ്ട് നിനക്ക് വല്ല്യ.
യെസ് ഓണം ടൈം ആവട് ഞാനൊരു കാര്യം പറയാമേ.
എ.
ഇവിട ഒള്ള എല്ലാവർക്കു ഹൈറ്റ് കൊറവാ.
ആഹ്.
അവർക്ക് മാച്ചാവുന്ന നൈറ്റീസ് കിട്ടൂല.
ഓഹ് അപ്പ തൈപ്പിക്ക്യോ ടി.
അപ്പ എല്ലാ എനിക്ക്യാ കിട്ടുന്നെ ഞാൻ തയ്ച്ചും കൊടുക്കും അവര് വാങ്ങുന്നത് ഞാ വെ ട്ടിക്കൊറച്ച് അവരെ കറക്റ്റ് സൈസാക്കിയും കൊടുക്കും.
ഓഹ് നിനക്ക് കോള് തന്നെയല്ലെ പ്പാ.
ഓണാകുമ്പ എനിക്ക് കോളാ.
ഉം പക്ഷെ ത്തി മെനക്കെടന്നു ല്ലേ.
ഉം മെനക്കെടണം. പിന്നെ അമ്മ ഹെൽപെയ്തേരു പക്ഷെ പൈസ അവര്ക്ക് കൊടുക്കൂലന്നേള്ളൂ.
എന്തൊരു പിശുക്കെടി നീ കാണിക്ക്യുന്നേ.
അമ്മക്കക്കെ ഇങ്ങനെക്കല്ലെ കിട്ടുന്നെ.
അഹ് ശരിയ എന്തായലും നീ വിചാരിച്ചൊണ്ട് ആ മിഷീൻ സെറ്റാക്കി എടുക്കാ പ ഇല്ലേ ഉപയോഗോണ്ടായി.
ഉം.
ചേട്ടനൊ തയ്ക്കൂലല്ലോ.
ഇല്ല അവനറിയത്തൊന്നുല്ല.
ഉം ഞാനുങ്ങനെ പ്പാഗ്രഹുണ്ട് പക്ഷെ. മടി പൊര് മിഷനൊക്കെ എവിട്ന്നേലും കിട്ടിയിരുന്നെങ്കി. തയ്ചൊക്കെ നോക്കായ്ര്ന്ന്.
കിട്ടിയാ പിന്നെ പഠിക്ക്യണ്ടാ പോയി പഠിക്ക്യൊന്നും വേണ്ട.
ഞാൻ കൈതെയിലൊക്കെ തയ്ക്ക്യുവയ്ര്ന്നെടി.
ഉം.
ന്ന് വച്ചാ പണ്ടക്കെ ഞാ കൈത്തയ്യൽന് തുണിയൊക്കെ തയ്ക്കു ഉടുപ്പൊക്കെ തയ്ക്കൂവര്ന്ന്.
സീനാ.
എടി തന്നെ സത്യായിട്ട് ഞാ തയ്യ്ക്കു പക്ഷെ അ മറ്റെ ലതുപോലത്ത സ്റ്റി ച്ചിംഗല്ല വരണേ കൊർചൂടെ വല്ല്യുതായിട്ടല്ലേ അമ്മക്ക് കൈ തയ്യൽന് തയ്ക്കമ്പോ വര്യോ. ത്ത് അടിക്ക്യുമ്പഴത്തേന് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞല്ലേ വരുന്നെ. അതേ ഉള്ളൂ പ്രത്യേകത ബാക്കിയൊക്കെ ആഹ് അതുപോലെ തന്നെ ഇത് പിന്നെ നമ്മള് ല്ലെ മടക്കിയൊക്കെ അടിക്കേണ്ട സ്ഥലത്തൊക്കെ അതിന്റെതായ പരിമിതികളൊക്കെ വരും എന്നാലും കൊഴപ്പംല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്
അപ്പൊ നീ മേടിച്ചാ ചെലപ്പോനി നിനക്ക് പഠിക്കാൻ പറ്റുവായിരിക്കും ഈസി ആയിരിക്കും ആഹ് തലങ്ങിണിയാണോ
അത് ഞാ ഉണ്ടായെക്കും തലങ്ങിണിയാണോ ഇണ്ടക്ക് അതും പിന്നെ ബാഗ് പോലെയൊക്കെ ഒണ്ടാക്കും
അ പിന്നെ ക്ക എന്തര് കർട്ടൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കി
ആഹ് കർട്ടൻ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല
അതിനൊക്കെ നല്ല ഈ തുണികള് വേണം
മ് കർട്ടനെക്കെ തയ്ച്ചിടുന്നേന് നല്ല വെള്ള അങ്ങനെക്കെള്ള
മ്
സാരിയൊക്കെ എടുത്ത് തയ്പ്പിക്കുവല്ലോ കർട്ടന്
എന്നിട്ട് പഠിച്ചോവല്ലോം?
ഇല്ലടി എന്തൊരു പഠിക്കാനാ എനിക്ക് ഇഷ്ടമൊക്കെതന്നെ പക്ഷേ എന്തോനെടി..
മ് ഏ ഏഹ് ചെലർക്ക് പാഷനല്ലേ അപ്പൊ ഒര്
എന്താണ്
അവർക്ക് മിഷെൻഇല്ലെങ്കിലും അവര് തയ്യ് ക്കുവല്ലോ ഒരു കുട്ടി ഉണ്ടല്ല
ആഹ് എനിക്കറിയാം ഒരു പെൺ കൊച്ചിന്റെ അല്ലേ വെൻസറ് ആ കൊച്ചിന്റെ നമ്മളെക്കാട്ടി എളയതാണ്
ആഹ്
മ് എനിക്ക് മനസ്സിലായി അ കൊച്ചാരാണെന്ന് അഹ് അവക്ക് പാവ അല്ലേ അവളിപ്പോ വീടൊക്കെ പണിയല്ലേ
വീടൊക്കെ വെച്ച് സെറ്റ് വീട്
മ് ഞാനത് കണ്ടാരിന്ന് മ് ഞാൻ കണ്ട് അവള് പൂർത്തിനി വീട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നാളെ ഇനിയിപ്പ ഞാൻ പറഞ്ഞില്ലേ നാളെയാണ് ഞാൻ പോണത്
ആഹ്
എനിക്കൊരുകുളിയോണ്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോ പോവും ദൂരം ഇല്ലേ അപ്പോഴുതെനും ആ അവിടെ എത്ര കണക്കാക്കി പോവും പിന്നെ നാളെ ഫുള് യാത്ര തന്നെ പിന്നെ വൈകുന്നേരം ഒരു കല്യാണം ഉണ്ടെന്ന് പറയണ കേട്ട് അപ്പൊ പോണേയും പോവ പറ്റുങ്കിപോണം അങ്ങനെയൊക്കെ നിക്കുന്നു
ഞാൻ ഇങ്ങൻത്തെ പരുവാടീഒന്നും പോവാറില്ല
എടി എനിക്ക് അത്രേം ക്ലോസായിട്ടൊള്ളെവിടെയും പോവും ഞാൻ പണ്ട് ഭയങ്കര നാണവായിര്ന്ന് കേട്ട ഇങ്ങനെയെങ്ങും പോ ഇൻട്രോവേർട്ടായിര്ന്ന് പക്ഷിപ്പങ്ങനെയൊന്നുവില്ല ഇപ്പ ആള്കള് കൂടുന്നു അതൊന്നും എനിക്ക് എന്നെ ബാധിക്ക്ന്നില്ല പണ്ടൊക്കെ ആള്കളൊണ്ടെങ്കി എനി ഭക്ഷ്ണവൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമു ട്ടാണ് ഇപ്പോ അങ്ങനെയൊന്നൂല്ല
ഞാൻ ഇങ്ങനത്തെ ഒരു പരുവാടിക്കെന്റെ ഫ്രൺസ്ന്റെയല്ലാതെ ഞാൻ പോയിട്ടേയില്ല
ഞാൻ പോവുവെടി എന്നെ ഒന്നാമത്തെ കാര്യവെന്ത് രാണെന്ന് വെച്ചാ എന്നെ തള്ളിക്കൊണ്ട് പോവും
ഉം എന്നെ വിളിക്കും പക്ഷേ ഞാൻ പോവൂല ഇപ്പ എന്നെ വിളിക്കത്തില്ല ഞാൻ വരത്തില്ലന്നറിയ
ആഹ് എന്നേം കൊണ്ടു പോവും പിന്നെ കല്യാ എനിക്ക് പരിചയൊള്ളോരെയൊക്കെയാണെങ്കി എനിക്ക് പോവാൻ ഭയങ്കര ഇഷ് ഷ്ടോണ് കാര്യം നമ്മക്ക് അവിടെ ചെല്ലുമ്പോ ആരെങ്കിലുവൊക്കെ കമ്പനി കാണും അല്ലാത്തോരേലൊക്കെ പോവാൻ എനിക്ക് ഭയങ്കര മടിയാണ് എന്നാലും പോവേക്കെ ചെയ്യും
ചുമ്മാ പോവാ ഫുഡഴി
ആ എനിക്ക് ലക്ഷ്യം ഭക്ഷണവാണ് അതാണ് കാര്യം ഞാൻ പോവും ഞാനാടി നിയപ്പൊ പോണം നെനക്കത് ലക്ഷ്യവില്ലാ കണ്ടോണ്ട് നെനക്കനട്ത്താ മടി എനിക്കങ്ങനെയല്ല എന്റെ ലക്ഷ്യം ഭക്ഷണവാണ് അതുകൊണ്ടെന്നേ ഞാൻ പോണെ
ഞാൻ പോയാല് ഒന്ന്ലൊക്കെ നിർത്തു
ആഹ് ആഹ് എടി ആഹ് പുറത്തൊക്കെ ആണെങ്കി ഇപ്പൊ കല്യാണത്തിനൊക്കെ പോണേങ്കി ഞാൻ രണ്ട് പുറോട്ടെ തിന്നും പൂർത്തീകരിച്ച് തിന്നും പക്ഷെ വീട്ട്ലൊക്കേണെങ്കി ഒന്ന് തിന്നുമ്പൊത്തന്നെ ഞാനങ്ങ് മട്ക്കും ഞാൻ നിന്റട്ത്ത് പറഞ്ഞട്ടില്ലേ ഞാൻ അല്ലാന്നൊണ്ടെങ്കി ഇത് അതപ്പം തിന്ന് തീർന്ന്ട്ട് പിന്നെ കൊറേ നേരം കഴിഞ്ഞിട്ട് പോയി ആണെങ്കി തിന്നാ
ഉം അപ്പെയീ ബൊഫെയൊക്കൊള്ള സ് കാലത്ത് നമ്മളൊക്കെ പോണ് വെറ്തെയാണ് ഞാൻ പോണ വെറ്തെയാ
എടി ഞാൻ പോയാ ഇത്തിരിച്ചെയൊക്കെ തിന്നും നല്ല സ്പെഷ്യലൊക്കെ ഒണ്ടെങ്കില് ഞാൻ പൊറത്തൊക്കെ പോയാ കഴിക്ക്യും എന്തോ എനിക്ക് വെശക്കും പിന്നീ യാത്രയൊക്കെ ചെയ്യുന്നോ ണ്ടായിരിക്ക്വെന്ന് തോന്നണ്ട വെശക്കൊക്കെ ചെയ്യും ഞാൻ തിന്നും അങ്ങനത്തെ കാര്യ നീ എങ്ങനെ ആഹാരവൊക്കെ കഴിപ്പുണ്ടോയിപ്പം
ആഹ് കണക്ക് തന്നെ
തിന്നാത്തെന്ത് തിന്ന് പോഷക വധിയാവൂ
അത് നമുക്ക് അത് നമുക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റൂല നമ്മളെ
ആഹ് അതങ്ങനെയാന്നെടി നമ്മളിങ്ങനെ പറയുന്നെങ്കിലൈ
അങ്ങനെ കാണത്തില്ലേ നമ്മളത് ചെറുതും നിങ്ങളടെയെക്കെ വലുതും വയറ്
അതിനെപ്പറ്റി എനിക്കറിയാൻവയ്യെടീ
അങ്ങ അതുകൊണ്ടായിരിക്കാം
ആഹ് ചെലപ്പോ നിന്റെ പണ്ടേയൊള്ള ആഹാര രീതീടെത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ ആഹാരത്തിനോട് വെറുപ്പില്ല എനിക്ക് ആഹാരോണിഇഷ്ടം ഞാൻ എപ്പഴാണെങ്കിലും ആഹാരം കഴിക്കും എനിക്ക് താൽ എനിക്ക് സന്തോഷമേ ഒള്ളു അതിൽ
ഭക്ഷണമാണ് പ്രധാനം അല്ല ഉം
നമ്മളെ എന്റെ ഒരു ഫ്രണ്ടിനെ പോലെ
ഓ എന്നാ പിന്നെ ശെരിയെടി എന്നാ ഞാൻ വെക്കട്ടാ ഓ ഓ ശെരി എന്നാ